ഹലോ കേക്കുന്നുണ്ട് എന്താണ് വിശേഷം
ഓ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല അവടെയോ
എ ഇവിടെ സുഖവായിട്ടിരിക്കുന്നു പണികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാണ്
ആഹ്
എന്താണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ
ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു.
എന്തേര്ന്നു?
ഇവിടെ ഇന്ന് ഇഡലി സാമ്പാറു ആയിരുന്നു.
അഹ. ല്ലെ, ഇവിടെ കട്ടിപ്പത്തിരീറയും, തേങ്ങ ഇട്ടിട്ടുള്ള പത്തിരില്ലേ? കൊറച്ച് കട്ടീല് ഇണ്ടാക്ക്‌ണേ.
ആ ഇവിടെ അതിന് ഓട്ടടയെന്നാ പറയുന്നെ.
ഇവിടെ ഒട്ടട വേറെണ് അരീയും, തേങ്ങയും ചോറും കൂടി അരച്ചിട്ട്. നമ്മളെ മൺ പാത്ര ത്തില് ഒഴിച്ചിട്ടുണ്ടാക്ക്‌ണതാണ് ഓട്ടട.
എല്ല ഈ തേങ്ങ ഇതിനകത്തിട്ട് എ ളക്കിങ്ങനെ ഇച്ചിരി കട്ടിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാ
അരച്ചിട്ടല്ലേ അ അത് നമ്മൾ മിക്സിൽ അരച്ചിട്ടല്ലേ ഇ ണ്ടാ
അല്ലല്ല നമ്മൾ ഈ അരിപ്പൊടിയും തേങ്ങായും കൂടി ഇട്ട് ആ ഇങ്ങനെ ഇച്ചിരി കട്ടിക്ക് ഉണ്ടാക്കു ആട്ടീട്ടല്ല നമ്മളല്ലാതെതന്നെ നാം പ്പ് പൊടീതന്നെ കൊഴച്ചേ നമ്മുടെ ഇടിയപ്പോ
ആ അയ് ശരി അ അതിന് ഇവടെ പറയാ കനപ്പത്തിരിന്നാട്ടോ
ആ
അത് ഓട്ടട ഞാനീ പറഞ്ഞ പോലെ നമ്മളെ ഈ ഏ നമ്മളെ ഇഡ്ലിക്കൊക്കെ ബേറ്റർ ണ്ടാക്കിട്ട് അത് മൺപാത്രത്തില് ഏ ഒഴിച്ചിട്ട് ചുടുണതാണ് ഓട്ടട ഇവടത്തെ ഓട്ടട അതങ്ങനെ പ ശേരിം പച്ചേരി രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ മിക്സിൽ ഇട്ട് അരച്ചിട്ട് തേങ്ങയും ചോറും കൂടി അരച്ചിട്ട് അങ്ങനെ നല്ല വല തിക്ക് പേസ്റ്റ് ആക്കണ്ട ഇറ്റ്ലിനെക്കട്ടും കുറച്ച കൂ ലൂ ചല് ആക്കിട്ട് വെളിച്ചെണ്ണ ഉപ്പ കൂടി ഇട്ടിട്ട് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് മൺപാത്ര മൺ ചട്ടി ഉണ്ടാവൂലേ ആ രീതിൽ ചുട്ടുണ്ടാക്കണതാ ഈ അതിനെ വേ പിന്നെ വേറെണ്ട്ട്ടാ മൈദ മാത്രം ഇട്ടിട്ടുണ്ടാക്ക
മൈതയ്ക്ക് അതും ഉണ്ടാകും മൈതക്കകത്ത ഈ തേങ്ങ തന്നെ ഇട്ടു അതോ
എണത് മൈദയും കോഴിമുട്ടയും ആ ഉപ്പട്ടിട്ടുള്ളതാണ് ഓ അത് മുട്ടപ്പത്തിരി അതും ഈ മൺപാത്രത്തിൽ തന്നെ ഉണ്ടകും
ആ ആഹ് ആ ആ നമ്മുടെ ഈ ഭാഗത്തോടെ ഒന്നും അങ്ങനെയുള്ള സാധനങ്ങളൾ ഒന്നും അങ്ങനെൊക്കെ കാണാറേ ഇല്ല
ഇല്ലല്ലേ ഉദയര സ്പ്രീസ ട്രൈ ചെയ്യലുണ്ട
ഓ അങ്ങനെ വല്യ ഇത് കുക്കിങ്ങിനോട് വല്യ ഇതി ഇല്ല
ഇൻറ്രസ്റ്റ് ഇല്ലല്ലേെ വെറൈറ്റികൾ അപ്പം കഴിക്കാന് തോന്നൂല കഴിക്കാൻ തോന്നുമ്പോ പുറത്തൊന്നും വാങ്ങണ്ടാവൂല്ലേ
ആ അങ്ങനെ ഉള്ളു എന്തായാലുംടെ മോളുണ്ട് അവക്ക് ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോ ന്തലൊക്കെ വേണന്ന് പറഞ്ഞൊണ്ട് ഇങ്ങനെ വരും
വ അപ്പൊ വാങ്ങൂല്ലേ
അങ്ങനെ വാങ്ങത്തേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഈ ഭാഗത്തോട്ട്ൊന്ന വേ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ അല്ലാതെ നമ്മുടെ കടകളിൽൊക്കെ ആണെ അങ്ങനെയള്ള ഒന്നും കിട്ടത്തല്ലല്ലോ
ആഹ ശരി
നമ്മളല്ലാതെയ ഉള്ള ചിക്കന്റെ ഐറ്റംസും അങ്ങനെയ ഉുള്ളതൊക്കെയ അല്ലേ ഇപ്പം കടകളിൽ
ആഹ അതെ അതെ
ഇപ്പം ഗ്യാസിന് വില ഇതുകൊണ്ട് ഇപ്പം കടയും ഒന്നും മേടിക്കാൻ പറ്റത്തില്ല എല്ലാം വിലയല്ലേ കടൽൊരു ചായ ചായ കുടിക്കണെ പോലും പതിനഞ്ച് ആഹ ഇവിടെ പതിനഞ്ച്
ആ് പല ഓരോ ഏരിയക്കനുസരിച്ച് ച ഇപ്പോ ഹോസ്പിറ്റൽ ഏയയിലക്കെ ആകുമോ നല്ല റേറ്റ് ആയിരിക്കും നേരെ മറിച്ച് ആഹ അപ്പൊ മറ്റുള്ള അടുത്ത് കുറച്ച് കുറവായിരിക്കും ആ അതെ അതെ എന്ത് കുത്തക ആണല്ലോ
ഗ്യാസിനൊക്കെ വിലയും കൂടിക്കൊണ്ടിരിക്ക ഗ്യാസൊക്കെ അവിടെ കിട്ടുന്നുണ്ടോ വലിയ കുഴപ്പമുണ്ടോ അങ്ങനെ വല്ല
ആഹ ഗ്യാസ് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് നാല്പത് ദിവസം കഴിഞ്ഞിട്ട് വേണം ബുക്ക് ചെയ്തിട്ട് കിട്ടണെങ്കില്
ആഹ ആഹ ആഹ ഇപ്പൊ റേറ്റും കൂടിയലോ
അപ്പന്നെ എന്തിനാ റേറ്റ് കൂടാത്തത് മീ വരെ റേറ്റ് കൂടുതല അലക്കൊക്കെ അ കിലോ അലക്ക് നന്നൂറ് ുപ്യാണ്
ആഹ അതെ ഇവിടെ ചാളക്ക് പോലും മുന്നൂറ്റി എൺപത്
ആഹ് അതെ അതെ എല്ലാത്തിനും റേറ്റാ ആഹ്
ഇപ്പൊ അതിനല്ലേ വെല കൂടുതലും. ആഹ് അതെ കടലിലെ രാജാവന്ന് പറയാ. നെത്തോലിക്ക് പോലും കുഞ്ഞ്, ചെറിയ നെത്തോലിക്കാണെങ്കിലുവേ
ആ അതന്നെ ഇവിടെ വെത്തൽന്ന അയിനെ പറയാ
വെത്തല്ല്
വെത്തള് വെത്തള്. ആഹ് അ ചെറിയ മീൻ അതിനുണ്ട്. അതാണ് ഇപ്പോ ഇന്നലെ വാങ്ങിയതതാണ്. അതിനെത്ര നൂ അരക് കിലോ നൂറ്ററുപതാ അങ്ങനെ എന്തോന്ന് പറഞ്ഞു
ആഹ് ഇവിടെ അങ്ങനെ പറയുന്ന കേട്ട്
ഓ ശെ. ആ അതെ പിന്നെ തേങ്ങരച്ചിട്ട് വെക്കാലോ
ആ ഇവിടോട്ടൊന്നും അങ്ങനെ തേങ്ങ അരച്, തേങ്ങ അരച്ചിട്ട് മറ്റേ അല്ലാതെ കറി പോലെ വെക്കുവോ
ഏ ആ തേങ്ങരച്ചിട്ട് വെക്കല്ണ്ടത്
ആഹ് ഹാ
അ നമ്മ മീൻകറി ഇണ്ടാക്കൂലേ
ആഹ് ആഹ്
അതെ തേങ്ങരച്ച്. അപ്പ അന്ന് അതങ്ങനെ മീ ആ കറി ഇണ്ടാക്ക്വല്ലോ
ഓ ഇവിടെയെന്ന നത്തോലി ആ ഈ സാധനം അങ്ങനെ ഇതില്ല നമ്മൾ ഒന്നെങ്കിൽ വറക്കും അല്ലെങ്കി
ഒറ്റ് ആ ഒറ്റൽ പി അഹ് പീര വേത്തൾ പീര ആഹ് അതും വെറൈറ്റിയ അതിന് നല്ല ടേസ്റ്റ് അല്ലേ
ആഹ് അത് ടെസ്റ്റാ. പക്ഷെ മക്കൾ ഈ കുഞ്ഞിങ്ങ് പിള്ളേരുള്ളവരൊന്നുവേ ഇത് അത് മുള്ള ആയതൊണ്ട് ഇതിങ്ങൾ ആരും കഴിക്കത്തില്ല. വറുത്ത് കൊടുത്ത ചുമ്മാ കരാകരന്നിരിക്കുനോണ്ട അങ്ങനെ തിന്നും ഇഷ്ടവാ അല്ലെങ്കി വേണ്ട ഈ പീരെ വറ്റിച്ചത് കറി അങ്ങനെ ഒന്നും കഴിക്കത്തില്ല.
ഓക്കേ ഇത് നല്ല ടേസ്റ്റ് ആട്ടാ നമ്മളാ പത്തിരിക്കൊക്കെ നല്ല കറിയായിട്ട് തേങ്ങാ അരച്ചിട്ടുള്ള കറി ഈ ആ നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ട് മീൻ കറി ഇണ്ടാക്കലില്ല
വാഹ് തേങ്ങരച്ച് അങ്ങനെ
ആഹ് അത് അതേ പോലെ തന്നെ ഇവത്ത് ത്തൾ ഇട്ടിട്ട് അങ്ങനെ ഇണ്ടാക്കും പഷേ പെട്ടന്ന് ഓഫെയണം ജസ്റ്റ്‌ ഒന്ന് തെളച്ച മതീന്ന്യ്ച്ചാല് ഇത് പൊടിഞ്ഞോവൂലെ പെട്ടെന്ന് ചെറിയ മീൻ ആയതൊണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു രെണ്ട്‌ മിൻ റ്റോണ്ടന്നെ നല്ല തെളക്കണ മീനിൽക്ക് ഇത് എലത് കറീൽക്ക് ഇട്ട് കൊടുത്താല് രണ്ട് മിൻറ്റ് കൊണ്ട് തന്നെ കുക്കായിയിട്ടുണ്ടാവും പിന്നെ ആ തിളച്ചേയില് തന്നെ കേട്കയല്ലേ ആ പൊടിഞ്ഞോവും നല്ല ടേസ്റ്റ് ആണ്‌ട്ടാത്
ആഹഹാ അന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനങ്ങനെ ഇവിടെ അങ്ങനെ ഈ ഇത് മേടിക്കത്തില്ല മോക്ക് വേണ്ട. പിന്നെ നമ്മള് ഈ പീരെ വറ്റിച്ചാല് അവള് കൂ കൂട്ടത്തില്ല വർത്തമീൻ മാത്രവെ ഉള്ളൂ. കൊറേചെങ്കിലും കൂട്ടുന്നെ അല്ലാത്തത് ആഹ അത്കൊണ്ട് ഇവിടെ അങ്ങനെ മേടിക്കാറേ ഇല്ലത്. ഇപ്പം വെല്ല്യമീനും മേടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തോ കേട്ടില്ല
ഉച്ചക്ക്െന്താണ് ഉണ്ടാക്കിയത്
ഉച്ചയ്ക്ക് ബീറ്റ്രൂട്ട് തോരനും മീൻകറിയുണ്ട് ചൂര കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു അതിരിച്ചിരി ഇരിപ്പുണ്ട് പിന്നെ സാമ്പാറുണ്ട് മോള് രാവിലെ സ്കൂളിൽ പോകുമ്പത്തേക്കേ ഉ അങ്ങനെയുള്ള ഐറ്റം ക്കെ ആുംന്നെ അച്ചാറുകൾ അവക്ക അച്ചാറുകൾ ഒത്തിരി ഇഷ്ട അതൊണ്ട എല്ലാ ഐറ്റംസ് അച്ചാറുകള ഇവിടെ സ്റ്റോക്കാ
ആ ആങ നിങ്ങള്ക്ക പൊറത്താണോ ഫ്രിഡ്ജ ജിലാണോ സൂക്ഷിക്കല്
ഫ്രിഡ്ജില്ല എന്നന്നാലും പൂക്കത്തില്ല കേട്ട് നമ്മൾ പുറത്ത് വ നല്ലെണ്ണക്കാത്തോ നല്ലെണ്ണക്കാത്തെ അങ്ങനെ നമ്മൾ നല്ലെണക്കാകത്ത് ഉപയോഗിച്ചാ അങ്ങനെ പൂക്കത്തില്ല എത്ര നാൾ വേണമെങ്കിലും അങ്ങനെരുന്നള്ളൂ നമ്മ മറ്റേ വെളിച്ചെണ്ണയും അല്ല
ഓയില് ഒഴിക്കിണ്ട നല്ലെണ്ണ ഒഴിക്കെണ്ടാവുല്ലേ ല്ലോ ഴിക്കേണ്ടാവും ഞാനും ചെലപ്പോ ഇങ്ങിനെ ഞാൻ ഒ ഇങ് ഒ എണ്ണൽന്നാണ് ഉണ്ടാക്ക പക്ഷെ കൊറച്ച ദിവസം പൊറത്തിരുന്നാ കാണാം പൂപ്പല് പിടിക്കണ അപ്പൊാ ഞാന് ഒരു കസിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പ അവര് പറയണ് ഞാനും മാങ്ങ കഴുകിയിട്ടാണ് കട്ട് ചെയ്യല് അപ്പൊ അവര് പറയുന്ന മാങ്ങ കഴി ഈ ത്തൊടച്ചി
ആ തുടച്ചിട്ട് ആ വെള്ളമായഴക്കെ ആ വെള്ളമായഴ ഒക്കെ ഇരിക്കുമ്പോം പിന്നെ
പെട്ടെന്ന് പൂപ്പാല്ലോടിക്കുണ് അപ്പ അത് ഇത് വെള്ളം നല്ലവണ്ണം പോയി തുടച്ചന് ശേഷാ വണം കട്ട് ചെയ്യാന് വെള്ളത്തി സംീര
ജസ്റ്റ് ഒന്ന് വെയിലൊന്ന് കാണിച്ചാല വേ നമ്മള് നല്ല വെയിയില് പൊള്ളിക്കണ്ടാ ജസ്റ്റ് ചെറിയൊരു വെയില് കൊണ്ടാലും മതി അത് ആഹ അങ്ങനെ എന്നാലും ഇരുന്നോളൂ ഇവിടെ അച്ചാറുകളളിപ്പോ എപ്പോഴും ഇങ്ങനെ വേണം സ്കൂളിൽ പോകാനാണെങ്കിലും കൂട്ടുകാർക്ക് കൊടുക്ക നെക്കെ ആ ആ എനിക്കന്നാ അവൾക്ക് ഒത്തിരി അമ്പഴങ്ങാന്നു പറയുന്നൊരു സം പോവില്ലേ അവിടെയൊക്കെ ആ അത് നല്ലത് ടേസ്റ്റ്. ‌ ആ ഇവിടെ ഞാൻ അങ്ങനെ അച്ചാറിട്ട് ആ അച്ചാറിട്ട് വെച്ച് കേട്ടോ നല്ലതായിര്ന്ന് അത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ആദ്യമേ ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിലിടണം. ആ അതിന്റെ ആ അതിന്റെ ആ ഒരു തറ പോലെ ഉണ്ടല്ലോ അതൊന്ന് പോകാൻ പക്ഷെ നല്ലതാ നല്ല ടേസ്റ്റ്. എത്ര നാള് വേണേൽ ഇരിക്കും ചെയ്യും ഇവിടെ നമ്മക്കില്ല ഇവിടെ തൊട്ടടുത്തൊരു വീട്ടില് ഇതുപോലെ ഉണ്ട് അവര് പറിക്കുമ്പം നമ്മക്കും കൂടി തരും മോക്ക് ഇവിടെ അച്ചാറ് ഇഷ്ടവാന്ന് എല്ലാർ ക്കു അറിയാ അതുകൊണ്ട് ഇങ്ങനെ അച്ചാറിങ്ങനെ സ്കൂളിൽ കൊണ്ട്പോവും സ്കൂളിൽ കൊണ്ട്പോയി പിള്ളേരെ എല്ലാരും കൂടി ഒന്നിച്ചേ അവർക്ക് അതൊക്കെ ഒരു ഇഷ്ടവല്ലേ പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് അതൊക്കെയാ അവർക്ക് വേണ്ടത് കൂട്ടുകാര് ചോദിച്ചമ്മാ, നൽ നല്ലതായിരുന്നുന്ന് പറഞ്ഞോണ്ട് വരും. പിന്നെ നമക്ക് അവർക്കും കൂടി ഉള്ളതായി. ഒരു ചെറിയ ഇതുണ്ട് അവക്ക് ഒരു പാത്രം. അതിനകത്ത് കൊടുത്തങ് വിടും അതവിടെ ആ ആ അടയി ത്തിരി വേണംഇവിടെ. പിന്നെ ചമ്മന്തി പൊടിയോ എൻ എന്തെങ്കിലും വേണം. അല്ലാതെ അവക്ക് ചോറ്.
ഉണക്കെച്ചെമ്മിൻ പൊടിയണോ
അല്ലല്ല നമ്മള് തേങ്ങ വർത്തര വറുത്തരച്ചല്ല വറുത്ത് ഉണ്ടാക്കത്തില്ലേ അയിനാ അവിടെ ഇനി എന്താ പറയുന്നന്നെ അറിയത്തില്ല നമ്മുടെ തേങ്ങായെ നമ്മളീ തിയൽനൊക്കെ വറക്കുന്നത് പോലെ വറുത്തിട്ടെ
ആഹ്
നമ്മള് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി ഇച്ചിരി ഉപ്പും ആഹ് മറ്റേ മുളക് പൊടിയും ഇച്ചിരി ഇത് പുളി പിഴി പുളി നമ്മള് സാം ഇതിനാത്തൊക്കെ ഇടത്തില്ലേ നമ്മള്
കുരുകളഞ്ഞിട്ടാ
ആഹ് കുരു കളഞ്ഞിട്ട് അഅന്നിട് ആഹ് ഇതും കൂടി ജസ്റ്റ് ഇട്ടിട്ട് നല്ല ടേസ്റ്റാത് നമ്മുടെ വേറെക്കെ കറിയൊന്നും വേണ്ട ഇച്ചിരി ഉണ്ടെങ്കി
ഓക്കെ എന്നാ ഓക്കെ വേറെന്നുംല്ല
ശരിയന്ന് ആഹ് ശരി